ഹലോ
ആഹ്
എന്താ വിശേഷം ആഹ് കേക്കുന്ന്ണ്ട്.
ആഹ്.
എന്താണ് വിശേഷം ചോയിക്കാ. ഹലോ.
ആഹ് കേക്ക്ണില്ലേ.
എന്ത് വിശേഷം.
ഒക്കെ നല്ലത് അങ്ങനെ പോക്ണ് വൈകുന്നേരായിലെപ്പൊ.
ഉം ഇന്ന് മയൊന്നുംവല്ലാതെ ഇല്ലലേ ആ വാത്തൊക്കെ മയയുണ്ടോ.
ഇല്ലാ ഇവടില്ല ഇവിടെ രാവിലെ പെയതീനി രാവിലെ. ചെറുതായിട്ടിങ്ങനെ ഉണ്ടായിനി പിന്നെ കൊഴപ്പൊന്നുല്ല ഇന്ന്പ്പൊ തിരുമ്പിയൊക്കെ ഒണങ്ങീട്ട്ണ്ട്.
ഇതന്നെയ മക്കക്ക് തോട്ടക്ക് പോണം, കൊളത്ത്ക്ക് പോണം. ഏഹ് ഈ. തിലൊക്കെ വരുന്നത് വാർത്തകളിലൊക്കെ വരുന്നത് കുട്ട്യാളെ നല്ലോണം ശ്രദ്ധിക്കാ ജാഗ്രതയിലാവാ. പൊറത്ത്ക്കൊന്നും എറങ്ങരുത് വെള്ളത്തിക്ക് പോവരുത്
ല്ലതായത്.
ആഹ്. അങ്ങനത്തത് പറയും ചെയ്യാ ഈ മക്കളാണെങ്കില് ഒരു ദിവസം ഒയിവ് കിട്ട്യാല്. ഒന്നെങ്കി തോട്ട്ക്ക് പോണം അല്ലെങ്കി കൊളത്തക്ക് പോണം പറഞ്ഞാതിരി ഓല് പോവുംചെയ്യാ.
കൊളത്തിലൊക്കെ നല്ല വെള്ളണ്ടല്ലോ ഇപ്പല്ലേ ഉണ്ടാവും.
എങ്ങനെ.
കൊളത്തിലൊക്കെ നല്ല വെള്ളല്ലെ ഇപ്പൊ.
ആഹ് വെള്ളംകൂടീട്ട്ണ്ടെ മഴ പെയ്തപ്പൊ വെള്ളം കൂടീട്ട്ണ്ട് നല്ല വെള്ളായിട്ട്ണ്ട്.
ആഹ്.
അപ്പൊ ഓൽ ഓൽക്ക് പോണം ഞമ്മളിതുവരേ. പിന്നെ അത് ഏഹ്. ഒയ്ക്കില്ലാത്ത വെള്ളാണ് അപ്പൊ പോവണ്ട ഈഹ്. മസ്തിഷ്കജ്വരം വരും അങ്ങനെ വരും ഇങ്ങനെ വരുന്ന് പറഞ്ഞ് ഓലെ പിടിച്ച് വെച്ചതായിരുന്നു. ഇപ്പോം നല്ല വെള്ളായില്ലേ അപ്പ ന്നിപ്പൊ പോണം.
ആഹ്. പേടിയാണ് ചെറേ മക്കളാവുമ്പളെ ന്നാളെന്നെ പ്പോ ഉം എന്താ ഒരു കുട്ടി. തായത് സ്വിമ്മിംങ്ങ് പൂളില് വീണാട്ട് മരിച്ചതെ.
ആഹ്, ആഹ്, ആഹ് അതന്നെ.
ന്റെ ഫ്രണ്ടിന്റെ ആങ്ങൾന്റെ മകനാണ്.
ആഹ് കുട്ടിലേ.
ആഹ്, ആഹ് അത് ഓല് സ്വിമ്മിംഗ് പൂൾല് വേ ഞാംപറഞ്ഞ് സ്വിമ്മിഗ് പൂൾല്. അവടക്കെ ഈ മറ്റേ റിസോർട്ടിലൊക്കെ വെള്ളത്തില് റിസോർട്ട്. ങ്ങളേക്കെ കാണാതായ ആദ്യം നമ്മള് സ്വിമ്മിംഗ് പൂളിൽ തെരേണം. പിന്നെ വേറെള്ളോട്ത്ത് തെരയാ നിക്കാന്നല്ലാതെ അപ്പൊ ഞാനോളോടത്. പറഞ്ഞോളെ അപ്പ് മിഞ്ഞാന്ന് കണ്ടീനി കുട്ടിനെ ചേർത്തിയപ്പൊ ഉസ് മദ്രസില് ലാ മറ്റേ എൽ കെ ജി ചെർത്തിയപ്പൊ ഓളു ഒണ്ട്‌ ഓളെ കുട്ടീ ഒണ്ട്‌. അപ്പന്ന് ഞാ ഓളെ കണ്ടപ്പോ ഓളോട് ചോയിച്ചപ്പോ ഓള് പറഞ്ഞ് ർ ആദ്യം. വെള്ളത്തി നല്ലോണം തെരഞ്ഞ്ണോലൊ സ്വിമ്മിംഗ് പൂൾല്. അപ്പൊ തായെ. പിന്നെ അമ്മള് മറ്റേ ബ്ലീച്ചിങ്ങ്ട്ടാ വെള്ളായതോണ്ട് തായെ ഭാഗം ശെരിക്കും കാണൂലല്ലോ. ഏത്യാലും എന്തോതിന്. കണ്ട്‌ട്ടില്ലാറഞ്ഞ് പിന്നെ ഓല് വേറെള്ള എല്ലാ സ്ഥലത്തും തെരഞ്ഞ് പി പിന്നെ രണ്ടാവട്ടം റിപ്പീറ്റ്ത് തെരഞ്ഞേലാണ് വീണ്ടും സിമ്മിംഗ് പൂള്ൽ തെരഞ്ഞത്. അപ്പളാണ് കിട്ട്യേത് അറഞ് ആ ഒരു കുട്ട്യന്നെള്ളു ആണും. അയിനെ എൽ കെ ജീ ലൊക്കെ ചേർതേം ചെയ്തണ്ണോലൊ.
ഉം ചെറിയ കുട്ട്യല്ലെ മൂന്ന് വയസായ കുട്ട്യന്നല്ലെ
മൂന്ന് ആ മൂന്ന് മൂന്നര വയസ്സായ കു ട്ട്യാണയ്നെ എൽ കെ ജില് ചേർക്കാനും വേണ്ടി ബുക്കുംതൊക്കെ വാങ്ങി
ആഹാ ഏത ഞാൻ പറയുവെ വെള്ളന്ന് പറയുന്നത് ശരിക്കും ഒരപകടാണ് പക്ഷെ നീന്തല് മക്കള് പഠിക്കും വേണം
ആഹ് ഞമ്മളൊപ്പം ഞമ്മളെ കണ്ണോല ബേക്കില് വേണം വെള്ളള്ളോടത്തൊക്കെ ആവ്മ്പോ
ഞമ്മള് കൊണ്ട് പോയിട്ടമ്മള് നീന്തല് പഠിപ്പിച്ച് അമ്മള് കൊണ്ടരികാന്നല്ല അതെ ഇത് ഓലെ സമപ്രായക്കാരിപ്പം പോയി കഴിഞ്ഞാൽ ഓലങ്ങട്ട് ഉന്ത്യെ തള്ള്യേ ചെയ്താ ഓൽക്കും ഒന്നും കാ ട്ടാൻ കയൂല ഈ പോയോൽക്കൊന്നും കാട്ടാൻ കയൂല പിന്നെ ഉന്ത്യോൽക്കൊന്നും കാട്ടാൻ കയൂല എന്ന അവസ് ടാവും അങ്ങനെയാണല്ലോ കൂടുതലും പിന്നെ ഈ ജ്യേഷ്ഠന്മാരും അനിയന്മാരും ഒക്കെ മരിച്ച നമ്മൾ കേക്കല് പോലെ അങ്ങട്ടുങ്ങട്ടും പിന്നെ വെലിച്ചൊക്കെ നോക്കും
ആഹ്
ഏഹ് പക്ഷെത് രണ്ടൂട്ടർക്കൊന്നും കാട്ടാൻ കയാതെ രണ്ടുട്ടരും കൂടി ഒപ്പം മരിക്കണോക്കെ കേക്കലെ അങ്ങനേണ്
ആഹ് ആഹ് അതാ ഞാനും പേട്യാണ് രോഗങ്ങളും കാര്യങ്ങളുംമായി ആയതുകൊണ്ട് ഇപ്പൊതാ ഇന്നലെ ര ഇന്നലെ രാത്രി ഇവ്ടെ മൂന്നെണ്ണത്തിനും നല്ലെ ബാങ്ക് മരുവിന് ബാങ്ക് കൊടുത്തപ്പോത്തിന് മൂന്നാളും പൊതപ്പ്ട്ട് മൂടിനി നോക്കിയപ്പോ തൊട്ടോക്കിയപ്പോ മൂന്നാക്കും പനിച്ച്ണ്ട്
ആഹ് അഹ്
മൂന്നാക്കും പനിച്ചണ്ട് ഞാൻ പിന്നെ ഇന്നലെ രത്തു മഴ ഇന്നാലേങ്ങനെ പാറ്റിയ കൊണ്ടും പെയ്തോണ്ടും നിന്നീനല്ലോ അപ്പൊ ഇത്തൊക്കെ ഏകദേശം കൊണ്ടണ് രാത്രിയപ്പോത്തിന്
അതന്നെ ഇത് ഞമ്മള് ഇപ്പത്തെ മഴ എന്ന് പറയുമ്പോ കാലാവസ്ഥ തെന്നി മാറില്ല മഴേന്
ആ
നല്ല വെ വെയില് അറ അർച്ചണ വെയില് നല്ല വെയില് നല്ല ചൂടുണ്ടണും എന്നാലും മഴ പെയ്യുമ്പം ആ പിന്നെ ഒരു ചീഞ്ഞോണ്ട് ഇളമഴ നല്ല ശക് ശക്തമായ മയറ്റ എല്ലാണും
ആ അതെ
അങ്ങനത്തെ മഴയാണ്
അയനെ ആ മയക്കാണ് എല്ലാവാരും മുറ്റത്ത് ഇറങ്ങി നമ്മള് ഇറങ്ങും മക്കള് ഇറങ്ങും
ആ അതെ ഇതാ എനിക്കൊക്കെ പിടിച്ചിട്ടുണ്ട് ജലദോഷം പിടിച്ചിട്ടുണ്ട് ഞാന് ഏ ചെറിയ മഴല്യന്ന് വിചാരിച്ചിട്ട് നമ്മള് നമ്മള് പണികളൊക്കെ ആ മയം കൊണ്ട് തന്നെ എടുക്കും
ആഹ അതെ
അത് കൊണ്ടാ പിന്നെ നമ്മുക്ക് ജലദോഷം മുഖത്തേക്ക് തട്ടിയാല് വേഗം ജലദോഷും പനിയൊക്കെ വരും
ഏതാലും ഡോക്റെ കാണിച്ചില്ലല്ല ഇനിയിപ്പോ ഇന്ന് രാത്രിടി പഠിക്കയാണെ നാളെ ന്തായാലും ഡോക്ടറെ കൊണ്ട കാണി ഇന്നലെ രാത്രിയൊക്കെ നല്ല പണി ഉണ്ടായിനേ അപ്പൊ പിന്നെ രാവിലെ ഞാന് മദ്രസ്ക്ക് പോവാനും വേണ്ടി നീച്ചണ്ട ഞാൻ ഇന്നലെ രുമ്പി അപ്പൊ ഇന്ന് രാവിലെ തന്നെ അറ മണിയാവുമ്പോ ഒക്കെ തിരുമ്പി ഇനി ഒന്നേ ഡോക്ടറെടുത്തുകു കൊ പോവാന്ന് വിചാരിച്ചട്ടെ അപ്പൊ നോക്കുമ്പോ ഓന് മദ്രസ തൊറന്നിട്ട് ഇത് വരെ നീച്ചാത്ത ഓന് ഇന്ന് രാവിലെ നീച്ചാട്ട് വേഗം ബ്രഷ് എടുത്ത് പല്ല് തേച്ച് മാറ്റി തൊപ്പിയൊക്കെട്ട് വെര്നെ
ഏഹ് പോവാന്
മദ്രസ് പോവാൻ അപ്പം പിന്നെ ഞാൻ പോവണ്ടാന്ന് പറഞ്ഞില്ല ഇനി പോയി പോരാണെ പോന്നോട്ടെ അപ്പം ഞാനെന്താട്ടി ഒരു ഗ്ലാസ്സ് ചായ കുടിച്ചാട്ടെ ഒരു ഒരു പൊട്ട് പാരസെറ്റാമോളും കൊട്ത്ത് ഇഞ് ഇപ്പോ പനി അപ്പ വിട്ടു പോവോല്ലോ ഇപ്പ മദ്രസിലിരിക്കോളം ഇനി ബുദ്ധിമുട്ട് വാണ്ട വിചാരിച്ചാട്ട് അയ് കൊടു പിന്നെ മദ്രസത്തൊന്നും വല്ല്യ കുഴപ്പൊന്നും കണ്ടില്ല അപ്പ പിന്ന അങ്ങനെ അങ്ങ്ട് പോയിന്ന് ഇപ്പൊന്ന് ഉച്ചക്കൊരു കൂട്ടും കൊട്ത്ത്ണ് മൂല മൂന്നാക്കുണ്ട് മൂന്നാ ഓരോരോ പൊട്ട് പാരസെറ്റാമോൾ ഇന്ന് പരീക്ഷിച്ചിട്ട് നാളെ കൊണ്ടോവായാര്ച്ച് ഇത് സുഖായിട്ട് പിന്നെ ജലദോഷം അങ്ങത്തെ മൂക്ക്ന്നൊല്ച്ചാ അങ്ങത്തെ വെല്ല്യ പ്രശ്
അതന്നെ ആ ചാറ്റൽ മഴ കൊണ്ടേൻ്റെ അതന്നെ ആയിരിക്കും അത്
ആഹ്
ക്ഷീണൊന്നുല്ല്യല്ലോ
ആഹ് മക്കക്ക് പിന്നെ ചെറ്തായിട്ടൊന്ന് തല പൊന്തിയാ ഓലെ പിന്നെ ഇവടെ കാണൂലല്ലോ
ആഹ് അതാണ് അല്ല ക്ഷീണം ഇണ്ട്ന്ന്ണ്ടെങ്കില് ഓ ഒൽക്ക് പൊന്താൻ കയ്യൂല അങ്ങൻത്തെ പനികൾക്ക് പിന്നെ ഇനിയെങ്ങനെ ആഹ പനിച്ചു നല്ലോ അങ്ങനെ പനിയും മേല് വേദനയും കൈ വേദനയും അങ്ങൻത്തോല് പുറത്ത്ക്ക് പോവാൻ കയിയൂലെ
കയ്യൂല അഹ്ണ്ടെങ്കില് പിന്നെങ്ങെ ആഹ് അതെ ങ്ങനെ പാവായിങ്ങനെ കടന്നോളും
ആഹ് ഇത് പിന്നോൽക്കെന്നെ തല പൊക്കാൻ കഴിഞ്ഞാൽ പിന്നോല് കളിക്കാൻ വരും
ആഹ് ഇല്ല ഓൽക്ക് വല്യരു പ്രശ്നം തൊന്നാത്തത് കൊണ്ടാണ് ഞാൻ ഒന്ന് കൊണ്ടേവാഞ്ഞേ ഇന്നാലെ രാത്രി പനിച്ചിന കണ്ടപ്പോ എന്താലൂം രാവിലെ കൊണ്ടോ വെരും വിയാച്ചി
ആഹ് ഏതായാലേ നല്ലോ നോക്കേണ്ടി വരും ഇവിടെയാണെങ്കിലോ പോയി തോടും കൊളും എല്ലാ വക ഇണ്ട് ഇന്ന് ഇപ്പൊ ഞങ്ങളെ അടുത്ത്ത്തെ കുട്ടി ഞെണ്ടിനെ പിടിച്ചൊണ്ടന്നിട്ടുണ്ട്
ഏഹ് അത് ശെരി.
ന്നിട്ട് അയിനെ കറിക്ക്യോർഞ്ഞാണ്ട് അപ്പം എന്താ കറി ഞാനും ഈ നട്ട് കാര്യം തൊന്നും ഞാൻ കണ്ടിട്ടിൽയ. ഓല് ആടെ വാങ്ങല്ണ്ട്ന്ന് പറഞ്ഞിണ്ട് എന്നിട്ട് ഈ ഞണ്ട് ഏ കർത്ത ഞെണ്ടാ അപ്പം കർത്ത ഞെണ് കറി വെക്കൂലന്ന് എന്നട്ടോ പറഞ് നഞമ്മക്ക് പിന്നെ ഞണ്ടിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് പിന്നെ എന്നിട്ട് ഞാന് ഒന്നും പറ്ഞ്ഞില ഓലോണ്ട് ഓലർഞ് കർതേനോണ്ട് കറ്യെക്കാൻ പറ്റൂല ഓൻ കൊണ്ടന്നാണ്ട് ഇ കറിച്ചരിയോന്നൊക്കെ പറിണ്ട് അത്യാവശ്യം വിൽപ്പു ഉണ്ട്
ആഹാ ശരി
ഇന്നല പോയിം കൊണ്ടന്ന്ണ് ഇന്ന് പോയിം കൊണ്ടന്ന്ണ്
ആഹ്
അത് കഴിഞ്ഞ നമ്മളെ തോട്ടത്തെ ഞണ്ട് മാണെങ്കിൽ അങ്ങനെ യെത്ത തിന്നാൻ പറ്റിയ ഇണ്ടാവൂല
അടെ വെള്ളത്ത്ട്ടെച്ചിട്ടുണ്ട്ന്ന് പർഞ്ഞു ഓല്
ആ ആ ആ മം ശരി
ഇതന്നെ നമ്മക്കും പിന്നെ ഞണ്ടിൻന്റെത് നമുക്ക് വല്ലാതെ അറിയൂല. എണ്ട് വാങ്ങിയത് ഒര് ഇന്നെ സംബന്ധിച്ചിടത്തോളം ഞണ്ട്ന്ന് പറയുന്ന ഒരു അറപ്പ്ല്ലേ
ഉം ഉം
ഏ ഒരു വികൃത ജീവിയാണ്.
ഞാൻ ഞാൻ തിന്ന്ണ്
അഹ് തിന്നാഞ്ഞിട്ടാണ്
ഞാനരുവിധ സാധനം ബോട്ടി പിന്നെ കോഴി പാട്സ് ഇതെമാതിരിഞണ്ട് ഇങ്ങനത്തെ ഒരു സാധന ഞാൻ തിന്നേല്യ ലിവർ ഇവിടെ എത്തിയ എല്ലാതും തിന്നാൻ പടിച്ച്
അതൊക്കെ ഞങ്ങള് തിന്നലുണ്ട് ഇത് ഞണ്ടിനനായനതാണത് ആരും വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇണ്ടാക്കാൻ ഇണ്ടാക്കി തന്നിട്ടില്ല നമ്മൾ ഉണ്ടാക്കിട്ടില്ല നമ്മുക്ക് എന്താന്റെ സംഭവം നമ്മള് വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണും ഞണ്ട് കറി വെച്ചതും
ഇവിടെ താ എന്റെ ഹസ്ബന്റ് ഇതേ മാ തിരി വാങ്ങിക്കൊണ്ട്ന്നീന് എന്റെ നാത്തൂന് ഭയങ്കരതാ അങ്ങനത്തെൊക്കെ ഈ വെറൈറ്റി വെറൈറ്റികളോണ്ട് ഭയങ്കരതാ
ആഹ രസണ്ട അത്
എന്റെ ഹസ്ബന്റ് വാങ്ങി കൊണ്ടുവന്ന് ഓളും ഇണ്ടാക്കി ഓളെന്നെ ഇണ്ടാ മുറിച്ചത് ഓളെന്നെ ഉണ്ടാക്കിയത് ഒള്ളന്നെ ഒക്കെളെന്നെ കൊപ്പല്യ ഞാൻ മടിച്ച് നിന്നീനി പിന്നെ ഇവിടെ മടിച്ച് നിന്നിട്ട് കാര്യല്ല തൊള്ളാല് കൂതി തി കി തീറ്റ്ച്ചിട്ടേ പിന്നെ വേറെ പണിടുക്കളു
അങ്ങനെതെയാലും തിന്ന് തിന്നപ്പോ വലിയ പ്രശ്നന്നുല്ല്യ നമ്മളെ ചിക്കന് ഈ ഏളേതായ ചിക്കൻ ഉണ്ടാവുമല്ലോ
ആഹ അവയിന്റെ ഈ തൊലിയൊക്കെണ്ടാവൂലെ അതൊക്കെ എന്ത ചെയ്യാ
തൊല്ല് തൊലീ അയ്ന്റെ മോൾഭാ ആഹ് അയ്ന്റെ തൊ ഉള്ളില് ഞമ്മളീ ചി ക്കന്റെക്കെ ഈ എല്ലിന്റെ ഉള്ളില് മജ്ജ ണ്ടാവേ
ആഹ്
അതേമാതിരിയാണ് ഞണ്ടിന്റെ എല്ലിൻ്റെ ഉള്ളിലാണ്ടാവ അവ പൊട്ടിച്ചിട്ട് അയ്ൻ്റെ ഉള്ള്ന്ന്ങ്ങനെ എട്ക്കാ
അങ്ങനെണ്ലേ
ആഹ് എർച്ചിന്നെണ് എർച്ചിയർണ ഞമ്മള് ഈ നല്ല കഷ് ണ്ണമീനക്കെണ്ടാവുലേ ആഹ് കഷ്ണമീൻൻ്റക്കെർച്യന്നേ അത്
അപ്പൊഞമ്മൾ ബെ ബെ ച്ചിട്ട് ബെക്കുമ്പയീ ഉള്ള്ത്തെബേവോ
ഓഹ് വേവും അവാണങ്കി അത് എല്ലിന്റെ ചൂട് തട്ടി വേവ്ണേക്കു
ആയിരിക്യും
അത് കൊറേ എന്തൊക്കെ ട്ത്തിടാണ്ട് ഒര്ഞണ്ട്ണ്ടായാലേ അയ്ന്റെ കാ ഭാഗേയ്ന്ന് കിട്ടൊള്ളു ബാക്കിയൊക്കെ എട്ത്തിടാനേണ്ടാവുള്ളൂ അയ്ന്റെ കാല്മ്മലോ ക്കെ ആണ് തോന്ന്ണ് കാല് എർഞ്ഞാല് ആഹ് തൊടഭാഗത്ത്ള്ള അങ്ങൻത്തെ കാല്ൻ്റെ അത് ക്യാണ് എ ഐ അടെക്കെ എർച്ചിണ്ടാവ തോന്ന്ൺത് ഞാന് ഞൺ ഞണ്ടിനെ കൊണ്ടോന്നു കണ്ടിട്ടില്ല പിന്നെ ഞണ്ടിനെ ആക്യവും കണ്ടില്ല കറിവെച്ചതാ ഞാകണ്ട്
ഉം ഇതന്നെ ഈ വെള്ളം കൂടിയ സമയത്ത്ഞ് ഞെണ്ടായിട്ടും പിന്നെ നീർക്കോലി ആയിട്ടും മീനുകളായിട്ടും ന്നാ പോയം പൊയേ കൾന്ന് പൊയമീൻ പിട്ച്ചോണ്ടല്ലര്ക്കെ തൊടങ്ങീട്ട്ണ്ട് വടെ
ആഹ് ഇവടെ നല്ലോ മീൻ പിടി ച്ചാം പോവേണ്ടായ്നി ഇപ്രാശ്യം പിന്നെ മീൻ പുടിച്ചാൻ ആളില്ല അതോണ്ട് പോയിറ്റുല്ല
ഉം
പിന്നെ വർതൻതിന്നേണ്ട്ട്ടോ മി അങ്ങൻത്തെ മീന് തിന്നേണ്ട് ഇവിടെ ഒരാള് പുടിച്ചാട്ട്ൺ ന്നുകൊൻരേണ്ട് അത് വായിച്ചെടക്കെടക്ക് വാങ്ങും അങ്ങന വേറെന്താ
പൈസക്ക് വാങ്ങലാ
ആഹ് ആഹ്
ഉം ഞങ്ങൻത്തെ പോയ മീനക്കെ പൈസൊട്ത്ത് വാങ്ങണോ
പൈസൊട്ത്ത് വാങ്ങും ഞങ്ങള് ഇതിലെ കൊണ്ടരേണ്ട് അപ്പൊ വാങ്ങും
ആഹ് ആഹ് ഉം
വേറത്തന്നായിക്കോട്ടെ
ന്നാ ആഹ് ന്നാ ശരി ന്നാ ശരി
ആഹ് ആഹ്